കക്കുന്നുണ്ട് ആഹ ഉം എന്നിട്ട് വേറെന്താ അങ്ങനെ പോണു കല്യാണത്തിനും പരിപാടിക്കൊക്കെ പോവലുണ്ടോ
എങ്ങനെ
പരിപാടികൾക്കൊക്കെ പോവലുണ്ട്
കല്യാണ പരിപാടി ഒക്കെ ഉണ്ടായിട്ട് കൊറേക്കണം ഇപ്പ കല്യാണിരിയാണി പിന്നാം പൂതിയക്കണം
അതൊരു വേറെ ടേസ്റ്റ്
ആ അത് അത അതങ്ങനെ ഒരു ഇതല്ല പ്രത്യേകതല്ല കല്യാണഗിരി നമ്മള് ബിരിയാണി വെച്ചാൽ അങ്ങനെ ആവില്ലല്ല നമ്മള് ബിരിയാണി വെച്ച് ഒരിക്കലും അങ്ങനെ ആവില്ല
അങ്ങനെ അതെന്താന്ന അറിയോ അവരെ ചെമ്പിലിട്ട് വെക്കണേന്റെ വ്യത്യാസവും ഉം പിന്നെ എല്ലാരും കൂടി ഇരുന്നിട്ട് എന്നാലും പണ്ടത്തെ കല്യാണം ബിരിയാണിയുടെ ടേസ്റ്റ് ല്ലട്ടോ അ വേണ്ട പറയാ ഇപ്പൊ ഈ മന്തി അങ്ങനെ പല
രണ്ട് മൂന്ന ഐറ്റം ബിരിയാണിക്ക്ല്ലേ
മ വ അവരുടെ ആഹ ആ കൊണ്ടല്ലെ ചോറ് ചിലവിടത്ത ബുിമുട്ട ഉണ്ടാവ ഒരു ചിക്കൻ ഒരു പീസ് അങ്ങനണ്ട കല്ത്തി ബിരിയാണി ആയിരുന്നു പക്ഷെ അന്നുണ്ട് ീ കുണ്ടൻ പരിപാടിയൊക്കെ രണ്ടായിരത്തി പത്തിലാണ് എന്നാലും ഉണ്ട് അന്നുണ്ട് ഈ ഇങ്ങനെ വളമ്പര
ബസ്
ഞാൻ നയൻത്ത് വരെ നയൻത്ത് ഫുള്ളായിട്ടില്ല നയൻത്ത്ക്ക് ഒരാഴ്ച രണ്ടാഴ്ചൊക്കെ പോയുള്ളു ബുക്ക ഒന്നും വാങ്ങില്ല
ആഹ ഞാനും അതന്നെ ഞാനും ഫുള്ളായിട്ടില്ല
ആഹ ഞാന് വീട്ടില് ഉമ്മ സപ്പറേറ്റ്
ഞാന്ൻ എസ് എൽ എ എഴുതിട്ടില്ല ഞാന് പത്താം ക്ലാസ്സിൽ നിന്ന് ഞൻ അറബി കോളേജ് പോയി അറബി കോളേജ് പോയിക്ക അങ്ങനെ എന്റെ ആ എസ് എൽ സി നഷ്ടപ്പെട്ട് പിന്നെ എഴുതിലല്ല ഇതുവരെ എഴുതിയിട്ടല്ല
ആ ഞാന് എന്ത് ഈ തുല്യതായിട്ട് പഠ
ണ്ടേ ആ
പക്ഷെ എന്താന്നറ്യോ ഇങ്ങക്ക് സുഖാ അല്ലെ മോ ള് മോള് പത്ത്നല്ലേ പർഞ്ഞേ അപ്പോ പിന്നെങ്ങെക്ക് പഠി ക്കുമ്പം മോള് സഹായ ഹെൽപെയ്തോളും.
നല്ലാളാ ആഹ് അവൾക്കെ ഞാൻ ചെർതിന്റെ മദ്രസ ദിവസ് സ്കൂൾത്തനെ ഇന്നെക്കൊണ്ടെയ്യ ന്നറിം കരണം അവൾക്കെന്നെണ്ടാവും പുടുപത് എഴ്
ആഹ്
ഉം ഇഞ്ഞ് ആര് പോണ് ഇഞ്ഞ് ഇപ്പം മതി ഇഞ്ഞ് മരിച്ച് പോവുമ്പം ആണ്ട് പോവാ.
അങ്ങനെ പറെര്ത് ജീവിക്ക്ണ കാലം ഞമ്മെൾ എല്ലാ
ആഹ് ഇഞ്ഞ് മക്കെൾ ഇതായാ മതി
അതെ ഇഞ്ഞ് ഇപ്പം മക്കെൾ മാ മാ മാം പറിം മോളോട് ഞങ്ങളോ ഇങ്ങെനെയി ഇഞ്ഞ് ഇങ്ങെൾലൊക്കെയാണ് പ്രതീക്ഷാ പറിം അപ്പം പറയും ഇന്നോടെ ഒര് എങ്ങെനിം ആയിറ്റ് ഇല്ല പഠി ക്കാള്ളെ ടൈമൊക്കെ ഇഞ്ഞും ഇണ്ട് താ ഇതേപോലെ ആണ്ട് പഠിച്ചോന്നൊക്കെ പറിം ഞാൻ ഒരു പ്രാവശ്യം കൊട്ക്കാൻ നിന്നു
ആഹ് ഞാനും അങ്ങനെന്നെ കൊറെ പ്രാവശ്യം നിന്ന് വാ ചെയ്യനോ ചെയ്യണോച്ച്ട്ട് പിന്നെ മണ്ടി ആയി
ഇപ്പ പിന്നെ സുഖ അല്ലെ ആദ്യയൊക്കെ ആയിട്ട് ഇഞ്ഞും ചെയ്യാ പിന്നെ അന്ന് പൂവാൻ പറ്റീലാ അവെന്ക്ക് കിഡ്നിയുടെ ഒരു പ്രശ്നം വന്നു
ആഹ്
അത് പിന്നെ അതിന്റെ തെ അതും ആയി അതിന്റെ ഹോസ്പിറ്റെൽക്ക് നട്ക്കെലും ആയി ആ തെരക്കും ഈ തെ തെരക്കും പിന്നെ ഒര് ഒഴ്‌വും ഒരാഴ്ച്ച ഫുള്ള് ഒരാഴ്ച്ച അല്ല രണ്ടാഴ്ച്ച ഫുള്ള് ഞങ്ങെൾ ഹോസ്പിറ്റെൽക്ക് നടക്കന്നെർന്നു പിന്നെ വേ ഒര് മൈന്റും ഇല്ല പി പിന്നെ വാ അതൊക്കെ പഠിപ്പും ഇതൊക്കെ അവ്ടെ കടന്നു ആഹ് മക്കളെ കാട്ടിം വെൽത് അല്ലല്ലോ പിന്നെപ്പോ പഠിപ്പും
ആഹ്
പിന്നെ ഞാന് ഇവെര് വെര്തായെ ഓട്ടം ഇക്ക് ഈ കാര്യങ്ങെക്ക് ഞാ ആഹ് ഓടണം ലീവ് ഇട്ക്ക്ണ ദിവസങ്ങെൾ കൊറേ ലീവ് അല്ലെ അയ് കാരണം ഇള്ള ദിവ്സം വെര് നമ്മളെ കൊണ്ട് പറ്റ്ണെ നമ്മെൾ ചിയ്ത് കൊട്ക്കാ പർണ മാരിയെയ്രുന്നു. ഇന്നെ കൊണ്ട് പറ്റ്ണോട്ത്ത്ക്കൊ ഞാൻ ഒറ്റക്ക് പോവുവാരുന്നു ഒറ്റക്ക് പോവാത്ത സ്ഥലങ്ങളടക്കം രണ്ട് മൂന്നും ബസ്സ് കയറി- പോവണ്ടടോടത്ത് കെടക്കാൻ ഞാൻ ഒറ്റക്ക് പോയി എന്തെങ്കിലും വരുമ്പോ നമ്മള് എവിടെ- ഇപ്പ എറങ്ങൂല വിചരിച്ച ആൾക്കാരാണെങ്കിലും
ഇവിടെ എന്റെ മാപ്പിള ഇല്ലയന്നുണ്ടെങ്കില് ഫു- ഫുള്ള് ബസ്സിന് തന്നെ ഞാനെ ആവശ്യത്തിനൊക്കെ പുറത്തു. പോകല് ഉണ്ടെങ്കി പിന്നെ ഫുള്ള് വെയിക്ക് മല്
ആഹ് അതെ അങ്ങനെ തന്നെയള്ളൂ മോളെ മാർക്കസ്കോക്കെ- പ്പോ ഞാൻ വരോട് പറന്നിന്നു ഒരുപാട് ദൂരന്ന് തോന്നുമ്പളെ അതവ നാടൊക്കെ ആരുന്നു അ ഞാൻ അവളോട് ഞാൻ അങ്ങനെ പറയും എങ്ങനെപ്പ അങ്ങോട്ട് ഒറ്റക്കൊക്കെ ഒന്ന് പോവാ ചോദിച്ചിന്നതാ പിന്നെ ഒരു പ്രാവശ്യം പോയി പിന്നെ ഞാൻ ഒറ്റക്ക്ന്നെ ആയിപ്പോ ക് ഓരോ കാര്യങ്ങൾക്കും ഈ പോവൂലേന്ന് ക്ക് എന്നോട് ഞാൻ പോണം ഇനി അപ്പൊ എന്റെ ഉമ്മ ഇങ്ങനെ വിളിക്കൂട്ടോ ഉമ ഒരു സമാധാനക്കെടാണ് അപ്പൊ ഉമ്മ ഇങ്ങനെ വിളിക്കും അമ്മ വിളിച്ചിട്ട് എവിടെ എത്തി എന്താ ബസ്സ് കിട്ടിയോ വണ്ടി കി ഇങ്ങനെ ചോദിച്ചും കൊണ്ടേ ഇരിക്കൂക അപ്പൊ ഉമനോട് വർത്ത - ഒരു ദിവസം ഞാന് ബസ്സിൽ ഇരുന്നിട്ട അതെ ഹൈവേ വന്ന കാരണം റോഡ് ഒ ക്കെ തിരിച്ച കാരണം അറിയുന്നില്ല എവിടെ ഹ എന്നും റങ്ങിന്നസ സ്റ്റോപ്പ് ഒന്നും കണ്ട തന്നെല്ല
ആഹ് അതെ
വേറെ സ്ഥലത്ത് എത്തിയെ പിന്നെ സ്ഥലത്ത് എത്തിയോന്നും ചോയിച്ചു ബസ്സേറ് ബസ്സ്‌ കാരോട് ചോ ചപ്പോ ബസ്കാര് പറയാണ് അതൊക്കെ എപ്പോളോ കഴിഞ്ഞു നിങ്ങൾ ഇതിൽ ഇരുന്നോളി റിട്ടൺ പോകുമ്പോ അവിടെയിറക്കി ത തെരാവന്ന്‌
ആഹ് അതെ അറിയാതാവുമ്പോ ചോദിക്കുവല്ലോ നമ്മള്
ആഹ് ഈ ഇറങ്ങണ കഴിഞ്ഞിട്ടേ ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങണ ക എന്ന സ്ഥലം പറയമ്പോ ഓർക്ക് അറി അങ്ങനെ കാണാനട്ട് അവര് മുഖത്തേക്ക് നോക്കണണ്ട് പക്ഷെക്ക് ചോയിക്കാനുള്ള പേടി പിന്നെ ഞാൻ എന്തായാലും വേണ്ടീല- എന്നിട്ട് ചോ ചോദിച്ചു അയില് അവര് പറഞ്ഞു ആ ആ സ്ഥലമൊക്കെ എപ്പളോ കഴിഞ്ഞിക്കണു നിങ്ങൾ എന്തേ പറയാഞേന്ന് ചോദിച്ചു എന്താ ചെയ്യാക്ക ഒന്നും ചെയ്യണ്ട ഇതിൽ ഇരുന്നോളി ഞങ്ങൾ അങ്ങോട്ട് പോകമ്പോ ഇറക്കി തരാ മോളെ കൊണ്ട് പോകാനേ മോളവിടെ-
ഇപ്പൊ ഷീലയതാണ്
മോളെ കൊണ്ടൻ പോവാണ് മോള് അവിടെ നിന്ന് നിന്ന് നിന്നിട്ട് ടു ഞാൻ പറഞ്ഞു നിർത്തി കിട്ടിയ തന്നെ ഭാഗ്യം ന്ന് ന്ന് വിചാരിച്ച് പറഞ്ഞ് ഞാൻ അവള് ഞാൻ ചെന്നൈക്ക് ഇതുവരെ എവിടെയാന്ന് പറഞ്ഞിട്ട്
ആ അതെ ഇപ്പൊ പിന്നെ നമുക്ക് എല്ലായിടത്തെക്കും പോയി പരിചയമായി നമ്മുക്ക് ആണുങ്ങൾ ഇല്ലെങ്കിലും മക്കളെറ്റ് നമ്മള് തന്നെങ്ങ് പോണത്
ഉം ഇവര് ഇവര് ഇവിടെ നാട്ടിലുണ്ട് പക്ഷെ ലോങ്ങ് ആണ് സ്ഥലം ജോലി ചെയ്യുന്ന കുറച്ച് ഇവിടുന്ന് നോക്കുമ്പോ ഒരു ഒന്നൊന്നര രു മണിക്കൂറ് യാത്ര ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടുന്ന് എന്തിനേലും വരണെങ്കി ലീവ് ആക്കിട്ട് തന്നെ വരണം അല്ലെങ്കിൽ ലീവ എടുക്കണം എങ്ങാട്ടേലും പോണമെങ്കിൽ അപ്പൊ അതൊക്കെ നമുക്ക് നഷ്ടാ ല്ലേ അപ്പൊ ഞാൻ പറയുംന്നേ കൊണ്ട് പറ്റണോടത്തൊക്കെ ഞാൻ പോവാ പറ്റൂലാന്നുണ്ടെങ്കി പിന്നെ പറ്റാ പറ്റൂല പെരിന്തൽ മണ്ണ മണ് അങ്ങനെ ദൂരംന്നും വയ്യ
ആഹ് ആഹ് അതെ
ആഹ് അത്ര ദൂരം വയ്യാച്ചാ പോകണ്ടി വന്നച്ച് പോകും ഒറ്റക്ക് പോകേണ്ടി വന്നിട്ടില്ലതുവരെ
പിന്നെന്തൊക്കെ? ഇഞ്പ്പോ രാത്രിക്കൊക്കെ ചായിം കടിം ഇണ്ടാക്ക്ണ്ടാ? കെട്ടന്നയ്ഞ്ഞാ മടിയാവും.
ഏഹ്
ഞമ്മളൊന്ന് കെട്ന്ന് കഴിഞ്ഞാ പിന്നെ മടി
ആഹ് പിൻ ഒന്ന് ഒറങ്ങിന്നീച്ചാല് വൈകുന്നേരത്തേക്കുള്ള ചായിം കടിം റെഡി ആവും ഇഞ്ഞ് നാ അത് നാളെ അത് നാളെ മാറ്റി വെക്കും. ഇനി ഇല്ല അയിന് സാധനം കിട്ടീട്ട് വാണം ആ മോൻ വന്നിട്ട് അവൻ
ഞാൻ ഇണ്ടാക്കൂല സാധനം ഓൺലൈനിൽ ഇണ്ട് ന്ന്ണ്ടെങ്കിൽ നമുക്കൊരു മൂഡ് ഇണ്ടാവും പെട്ടെന്ന്
ആ മോൻ വന്നിട്ട് ചോയിച്ചോക്കട്ടെ കടേക് കൊടുന്നേരാ ആണെങ്കി ഇണ്ടാക്കി കൊടുക്കാന്ന്റിയണം
വെക്കേല് എങ്ങനെ കുക്കർല
അല്ല ഞാൻ ചെമ്പില
ഏ ഇൻക്ക്ന്നാളെ ഒര് ചേച്ചി ഇതേ പോലെ വിൾച്ചപ്പെളെ ഏ ഞാന് ഞാ പറഞ്ഞ ഇന്ന് നെയ്ച്ചോറാണ് അപ്പ ഇന്നോട് ചോയിച്ച് ഇങ്ങള് എങ്ങനെ വെക്കലേ കുക്കറിലാണോ വെക്കലേ ഞാൻ പർ ഞ്ഞ് ആ കുക്കറിലെന്നെ വെക്കലേ ഞാൻ കുക്കറിൽ വെക്കല്ണ്ട്. പക്ഷെ കുക്കറിൽ വെക്കുമ്പ എന്താ പ്രശ്നം ചെറുതായിട്ട് നടിയില ഒരിതുണ്ടാവും
ഉണ്ടാവും എങ്ങനെ നോക്കിയാലും ഉണ്ടാവും ഇക്ക് ഇക്ക് ഇൻ്റെ ഒരു ചെമ്പ്ണ്ട് എത്ര കൊറച്ച് വെക്കയാണെങ്കിലും ഈ കതിലാണ് വെച്ചാലോ
പറഞ്ഞന്നൊ ഒരു ഐഡിയ ഉണ്ടേ നമ്മളെ റൈസ് കുക്കർ ഇല്ലയേ നമ്മളെ റൈസ് കുക്കറിൽ എങ്ങനെ നന്നാവുണ്ടന്ന്റിയൻ വെച്ചിട്ട് ട്ട് ഒന്ന് വെച്ച നോക്കണ്ടണ്ട് അടിയിലൊന്നും പിടിക്കണില്ല ഹാ റൈസ് കുക്കർ നല്ല സുഖമാണ് ഇപ്പ നമ്മള് സാധാ സാധാ ചോറ് വെക്കാണെങ്ക അങ്ങന നല്ല സുഖം വേവുള്ള അരിയാലും വേവിലില്ലാ അരിയയിലൊക്കെ ഒരു കളാണ് കത്സാല ടുക്ക അതുപോലെ തന്നെ നെയ്ച്ചോറ് വെക്ക ആ ചെമ്പെട്ടിയിൽ വെക്കണം അതേപോലെ തന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടുക ഉള്ളി വാട്ടിയിട്ട് എന്താണ് അതില് ഇത് മുന്തിരി അണ്ടിയൊക്കെ അതാക്കി എടു ത്തിട്ട് പിന്നെ ചോറിന്ന് മേലൊക്ക കൊടുത്താലും മതി അല്ലെങ്കിൽ അയി തന്നെ കിടുന്നാലും കുഴപ്പില്ല എന്നിട്ട് സാധ വെള്ളം പാർന്ന് വെള്ളം തളി നെയ്ച്ചോറ് വെക്കുന്ന അതേ രീതിയന്നെ വെള്ളം തളിച്ച് വരുമ്പോള് ഈ അരി ഇടയാ അയിരി ഇട്ടിട്ട് രണ്ടണ്ട് തള ങ്ങട്ട് തളച്ചാല് നമ്മൾ ഈ റൈസ് കുക്കർ കണ്ട് ഇറക്കവച്ചു കൊടുത്താൽ മതി ഇറക്കി വെച്ചോട്ട അടിയിലൊന്നും പടിക്കൂല്ല അ വെള്ളൊക്കെ വറ്റ നല്ല പൂ പോലത്തെ ചോറവും നമ്മൾ കല്യാണ കല്യാണ വ ചോർലിയ
ആ ആഹ് ഈ കന്നെ ഈ നെയ്യ് ചോറിൽ ഇങ്ങൾ മറ്റേ കടലെ കടലുണ്ടോ കടൽ
കടന്നൊന്നും ഇടൂലേ ഞങ്ങൾ ഞങ്ങൾ അണ്ടി മുന്തിരി പട്ട പൂവ് ആ
നേർച്ച ചോറൊക്കെ കിട്ടൂലോ നമുക്ക് അയ്ൽ ഇണ്ടാവൂലേ പട്ടാണിക്കടല പച്ചക്കടല ഉണ്ടാവലോ ഭാത്തൊക്കെ അതെങ്ങനെ ഇടുന്നല വേവിച്ചിട്ട് ത്തിട
പത്താണിക്കടലൊക്കെ വേവിക്കാതടൂല അല്ലെങ്ക പിന്നെ പട്ടണിക്കടല്ല വെള്ളത്തില ഇടാതെ എങ്ങനെയായാലും പട്ടണിക്ക ട ആലല കടല ഏത് കടലും പറ്റിട വെള്ളത്തിൽ ഇണ്ടാവക്കാ
ആഹ് ക
അത അതേ പോലെ നിക്കൂ
അത അതേപോലെ കടന്നു എന്ത് ചോർന്ന് അതൊക്കെ പെറുക്കിട്ട് എ പോത്തന്നണ വരെ
അത് അതേ വള കിടക്കൂ അതൊന്നും വെള്ളത്തിൽട്ടണം എന്നുണ്ടെങ്കി പിന്നെയ ഒന്ന് കടിക്കാൻ കിട്ടും ഞാൻ നമ്മൾ ആ
ഇത് ശരിക്ക് നമ്മള് വെള്ളത്തിട്ടിട്ട് കറിക്ക് വെക്കുമ്പോൾ ഒന്ന് രണ്ട് കൂക്കൊക്കെ വേവിച്ചിട്ട് പിന്നെ ചോറ് കിട്ടാൽ വേവ പ്പവിണ്ട വെക്കറല്ല
ആഹ ആഹ് ഇതിപ്പോ നമ്മള് സമ്മൂ നമ്മുടെ സമ്മൂസ ഒക്കെ പച്ചക്കറി മസാല കൂട ക നമ്മള് എന്താണ് നോമ്പിനെ
ആഹ എക്ക് തോന്നനേ ഈ ഗ്രീൻ ബീസ് തന്നെ പച്ചകിട്ടു തോന്നുന്നു ഉണക്കല്ലാത്തത് അതാവും അങ്ങനെ ഡ ഞാൻ ഫോണില് അതിലൊക്കെ ആ
ആഹ് പിന്നെ ആ ശരി ശരി എന്ന ക്കെ